അവിടെ കേക്കുന്നില്ലേ
ഞാൻ കേക്കണുണ്ട്
ആഹ് സുഖല്ലേ
സുഖാണ് എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം ഏഹ് രാവിലെ എണീച്ച് ചായാകൂടി കയ്യിഞ്ഞു
ചായകൂടി കഴിഞ്ഞുല്ലേ മ് ആഹ് അത് ശെരി ചാടികൂടി കയ്യണെ ഉള്ളൂ
അതെയ
ഉം എന്നിട്ട് എന്താ കടിയുണ്ടായിന് ഇല്ലല്ലേ ആഹ് അങ്ങനെ ആഹ് അത്രെയാവോ ഉം ആയിട്ടില്യ ആം രാവിലെ എന്താ ഉണ്ടാകുക എന്നിട്ട് വെറുതെ അങ്ങനെ എന്തേലും ആഹ ആഹ് പിന്നെ പത്തണിക്ക പിന്നെ
ആഹ അങ്ങനെ ഒമ്പതര പത് മണി അങ്ങനെ ഇന് ഇപ്പോ കുട്ടികൾ സ്കൂൾൽ വന്ന കുറച്ച് നേരത്തെേ കഴിക്കും അവർക്ക്ന്ന് സ്കൂളിലല്ലാ അപ്പൊ കൊറച്ച് പത്ത് മണിയൊക്കെോവും
ആവും മ് ആഹ ശരി ഏ കഴിഞ്ഞിട്ടില്ലേ ഒരിക്കല് തുടങ്ങി തുടങ്ങലുള്ളു പണിയൊക്കെ ഒരുങ്ങുന്നുള്ളൂ ഇപ്പ ഈ രാവിലെ തിരക്കിന്റെ ടൈം അല്ലേ സ്കൂൾക്ക് പറഞ്ഞയക്കലും മദ്രാസക്ക് പറഞ്ഞയക്കലും അതിന്റെയൊക്കെ തിര ക്കിലാണ് രാവിലെ പക്ഷെ ഇ ഇന്ന് സ്കൂളില്ല അതല്ലേ രാവിലെ അങ്ങനെ ഉള്ളേറി
അതെ അതെ ഷൈന ആലേ കുറച്ചൊരു സമാധാനത്തിലള്ളൂ
അതെ അതെ എന്നന്ന ഉം ആഹ് ആഹ് മദ്രസ് ഉണ്ടന്ന് മദ്രസക്ക് രാവിലെ പറഞ്ഞയച്ചു കുട്ടിനെ ഉം ഉം ഞാൻ അറിഞ്ഞിട്ട് ‌പോയി ആഹ് ശരി
പിന്നെ വൈകുന്നേരംല്ലോ നോക്കണ്ടോ
അതെ അതെ അപ്പ അപ്പം പിന്നെ ചട്ടണി ഉണ്ടാക്കി
ഓ അത് ശെരി ആഹ് എന്തപ്പ ഉതാ ഉഴുന്നുമാവണ്ടോ
അല്ല ദോശയില്ല മറ്റേ സാധാ ഉം അരി വെള്ളത്തിലിട്ട്ങ്ങാണ്ട് രാവിലെ അര ചേര്ണ്ടല്ലോ പറഞ്ഞ വെള്ളപ്പം
ആഹ് വെള്ളപ്പാ
ആഹ് ആഹ്
ആഹ് ആഹ് നമ്മള് മറ്റേ ഇതിലണ്ടാര് തന്നല്ലേ ഏഹ് ഏഹ് എന്താ പറയാ ഇന ഒരു ചട്ടില്ലേ
അപ്പച്ചട്ടിയില്
ആഹ് ആഹ് ആഹ് അപ്പച്ചട്ടിയില ഉണ്ടാക്കുണ
ആഹ് അതല്ലേ നടുഭാഗം കൊറച്ച് നല്ല കുഴഞ്ഞിട്ട്
ആഹ് അതല്ല അത് വെള്ളപ്പം അത് മ ഏഹ് അത് ഞങ്ങളിവിടെ പറയല് എന്താ പോ അന്ന് പറയണ ഓ ഊട്ടപ്പല്ല ദോശല്ല ദോശ ഒന്ന് പറയും പിന്നെ വെള്ളപ്പം വേറെയും പറയാ വെള്ളപ്പം തന്നെ പറയലേ ഇതിന് ചീയപ്പം പറയും ഞങ്ങളിപ്പി ചുട്ട് ഇതിന് ചീയ്യപ്പം
അത് ശെരി ആഹ് ആഹ്പച്ചരി കൊണ്ടല്ലേ
ആഹ് പച്ചേരി ഉണ്ട് മറ്റേത് പാൽ ആഹ് മറ്റേത് തലേന്ന് നമ്മള് ഉം ഇതാക്കണല്ലോ വെള്ളത്തിലൊക്കെട്ട് ആദ്യംഅതിന്റെ റെഡിഷ് ആഹ് മാവാക്കി വെക്കണം ഇതങ്ങനെയല്ല അത് അന്ന് ആഹ് തലേന വെള്ളത്തില് എന്താ ഇട്ട് വെക്കും രാവിലെ മിക്സിൽ അരച്ചിുങ്ങാണ്ട് അങ്ങനെ അയിക്ക് ചട്ടിനി ഇങ്ങനെ ഉം തേങ്ങ ചെറുകിയങ്ങാണ്ട്ക്ക മുളക് കൂട്ട് പച്ചമുളക് കൂട്ടുംങ്ങാണ്ട് ങ്ങരക്കും എന്നിട്ട് പിന്നെ കട കിട്ട് ഇങ്ങാണ്ട് പൊട്ടിച്ച ഇങ്ങാണ്ട് കരിയേപ്പിന്റെലീം ട്ട്ങ്ങാണ്ട് അങ്ങനെ ഉം അങ്ങൻ ത്തെ കറി
കുട്ടികൾ കയ്ച് ഇല്ലേയ്ക്കുഅല്ലേ കയ്ച്ണ് ണ്ടാവു ലല്ലേ
ഏഹ് ആയിട്ടില്ല ഒരാള് മദ്രാസ് വിട്ട് വരാനാവ്ണൊള്ളു ഉം പിന്നെ ഒരാള്‌പ്പോ പോവാനായി മദ്രസ്ക്ക്
അതെ അതെ ആഹ് ആഹ് ആഹ് ഈ രണ്ട് ബേച്ചായിട്ടുണ്ടല്ലോ മദ്രസ. ആഹ് ആഹ്
രണ്ട് ബേച്ചായിട്ട്ണ്ട് അസ്ബന്റിണ്ട് നാട്ട്ത്തന്നെയാണ്.
അതെയ പണിക്ക് പോയി
ആഹ് പണിക്ക് പോയിക്കാണ് ഇപ്പൊ വരേക്കാരം
അയ് ശെരി ആഹ് ആഹ് ആള് ഭക്ഷണത്തിനൊക്കെണ്ടാവോ അത് ശെരി.
ഉം അവിടെ ഹസ്ബന്റൊ? നാട്ടിലില്ലെ പൊറത്താണോ ആഹ് ശെരി ആഹ് ആഹ് ആഹ് അങ്ങന ആഹ് ആഹ് അത് ശെരി എത്രായി കൊറേ ആയോ പോയിട്ട്
ആഹ് കൊറച്ചായി അ ഇപ്പ വരാനായി ഏകദേശം വരാനായി. ഉം അടുത്ത്ണ്ടാവോയിക്കും
ആഹ് അത് ശെരി പിന്നെ കുട്ട്യേ ഉംചോറ് ഉം ചോറ് തീമ് ടാണ്. ഉം ഉം ആഹ് ണ്ടാക്കും രാ ത്രി വേറെ വെക്കണേയ് ഒരാ ഉച്ചക്കിള്ളെ മാത്രേ വെക്ക്ണൊള്ളൂ ഉം
അത് ശെരി ആഹ് രാത്രിയും ചോറന്നെയാ?
രാത്രീം ചോറ്
അത് ശ ആഹ് ആഹ് ഇവിടയല്ലാട്ടോ വ്ടെ ഒരു നേരേ ണ്ടാവു ചോറ് ഉം അചപ്പാത്തി മാ ചപ്പാത്തി ആയിക്കും അങ്ങനേരിക്കും.
അത് ശെരി ചപ്പാത്തിയാ
ഉം രണ്ടു നേരോം ചോറ ഴിക്കാനെനിക്ക് ഇഷ്ടല്ലെടാ
ആഹ് അത് ശെരി ശരീരത്തിന് നല്ലതു അല്ലലേ?
ആഹ് അപ്പൊ ചെ പറയാൻ പറ്റില്ലട്ടൊ ചെല സമയത്ത് അങ്ങനെണ്ട് വയ്യാണ്ട്ക്കുമ്പം ചെലപ്പൊ ചോറന്നെണ്ടാക്കും.
ചും അങ്ങനെ മം ആഹ് ആഹ് ആഹ് മക്കളോ
ഉം
ആഹ് എങ്ങനേണ് സാധ ങ്ങനെ അരി അരച്ച്ങ്ങാണ്ട്ള്ളതൊ? അതൊ ദോശേ? ആഹ് ആഹ് ആഹ് ആഹ്
ചോറൊന്നങ്ങ്ട്ട് ത്തിന്നൂല ഉച്ചക്ക് സ്കൂളിന്നും കഴിക്കുന്നുണ്ടല്ലൊ?
ആഹ് ആഹ് ആഹ്
അവ്ടനന്നെ കൊറച്ചേ കഴിച്ചിട്ടേ വരൂ വ്ടെത്തി കഴ്ഞ്ഞാലേ വെശക്കല്ലെ
ആഹ് ശെരി പിന്നെ പലഹാരങ്ങളൊക്കെള്ള ആഹ് പലഹാരന്തേലും ണ്ടാക്കൊ?
പലഹാരം വൈകുന്നേരം ആഹ് കുട്ട്യേള് സ്കൂള് പോകുന്ന നേരത്തൊക്കെണ്ടാക്കോ എന്തേലും എല്ലാ ദെവസോന്നുണ്ടാക്കൂല എട ക്കൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ഇവെടീം തന്നെ എടക്കൊക്കെ ഇല്ല വല്ലപ്പോഴൊക്കെ എപ്പളൊന്നും ഉണ്ടാക്കൂല്ല ഉം
ആഹ് ഇന്നലെ ക്കെണ്ടാക്കീന്നലെ എലയടേക്കെ ണ്ടാക്കി ആഹ് ആഹ്
അതെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
എണ്ണയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഓയില ഒന്നും ഇല്ലല്ലോ.
ആഹ ആ
കുട്ടിയക്കെ നല്ലല്ലേ?
ആഹ ആഹ ശരിന്നാ ഉ ആഹ് ഉണ്ട് പ മീന്റെ തിരക്ക് തെര തെരക്ക് പുടിച്ച ടൈമാണിപ്പോ.
കാലാവസ്ഥൊക്കെ ഇണ്ടല്ലോ
ഇന്ന് കാലാവസ്ഥയൊക്കെണ്ട് ഉം നല്ല വെയില് ഇണ്ട്ന്ന്. കെറഞ്ഞ് ഉം മഴ കൊറഞ്ഞേക്ക്ണ് എല്ലാം അറിയണന്നല്ല ഇപ്പൊ മഴ ഇല്ലാഞ്ഞിട്ടാണ് അതെയ് മറ്റേത് ഈ ഈ ടൈമിലൊക്കെ നല്ല മഴല്ലേക്കാരം. ഉ ഉം ആഹ് രാത്രി ഇണ്ടായ്നി അവ്ടെ?
മിനിയ ആഹ് മിനിയാന്ന് രാത്രി
ഏ അഹ് ശരി ഇവിടെ സുഖ ല്ലാതില്ല മഴ പെയ്തിട്ടില്ല ഉം ചൂട് വെച്ചാല് ആ് ചെ ഇനിയെരു കൊറച്ചടെ വെയിലൊക്കെ നല്ലോണം അറ ച്ചാണങ്കി അപ്പൊ ചൂടക്കൊ തന്നെ
ഇവിടെ ഉച്ചക്ക് കഴിക്കണ പിന്നെ അങ്ങട്ട് നല്ല ചൂട്. കഴിഞ്ഞ മാസത്ത് അതേ വേനക്കാലത്ത് അതേ ചൂട്.
ആഹ് ആ അതന്നെ
പഴക്കെ വാങ്ങി കൊണ്ടക്കുമ്പോ രണ്ട് ദിവസം കൊണ്ട് പഴ
ആഹ ആഹ
നിക്കുന്നില്ല ചൂട് കൂടിയോണ്ട് ് ഇല്ല ര മൂന്ന നാല് വാഴ കൊല കൊലണ്ടായിന് അപ്പൊ അതങ്ങനെ മൂത്തപ്പ അത്
കൊത്തീട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിന് ഇപ്പൊക്ക അങ്ങനെ കൊറ നാള് വെക്കാൻ പറ്റില്ല പെട്ടെന്ന് കൊടുക്കാനുള്ള ബന്ധുക്ക
ആഹ് ആഹാ ആഹ് ശരി ആഹ് ആഹ
ആ ആ
അങ്ങനെ ആ പിന്നെ എന്തൊക്കെ പലഹാരങ്ങള അങ്ങനെ ഉണ്ടാക്കല്?
അങ്ങനെ ദോശ അങ്ങനത്തൊക്കെന്നാ അരി അരി അരച്ചിട്ടുള്ളത്. ആ
ആങ്ങനെ ആഹ് ആ ആഹ് ഒഴിവുണ്ടാവുമ്പം പറിച്ച ആ അങ്ങനെയൊക്കെല്ലേ
ചോറിന് എന്താ കറിയൊക്കെ?
ചോറിനൊക്കെ കറി ഇഞ്ഞി ആക്കണള്ളൂ ഒന്നും തീരുമാനിച്ചിട്ടില്ല.
യാ മീൻ കൂട്ടാൻ വേണം ഡെയിലി
വെ വെമീന് ഇപ്പം വ കൊറ കൊറവാണ് വാങ്ങല് ഒക്കെ വെലിയാണോന്നാമത്, ആഹ് ആഹ് നല്ല വെല കൂടുതലാണ് അപ്പൊ പിന്നെ വാങ്ങി. ഉം
മീൻ കിട്ടാനുംല്ലല്ലോ കെറവല്ലേ?
ആഹ് അതെ മീന് പിന്നെ കൊർച്ച് പയ്ങ്ങിയതാണേനും വരുന്നത് ന്നൊക്കെ അങ്ങന അങ്ങനെ പറിണേക്കെ അപ്പൊ പിന്നെ ഉം ആഹ് ആഹ് അപ്പൊ പിന്നെ വാങ്ങല് ഇല്ല ഇപ്പൊ
ഈടൊക്കെ ഇപ്പൊ ഒന്ന് പനി പോ പോയതേ ഉള്ളു ഇവ്ടൊക്കെ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞോസൊക്കെ പനി ഏനു.
പനിയേനുലേ ആഹ് ആഹ് ഏഹ് കൊറേ ദിവസംന്ന് ആഹ് എല്ലാർക്കും വന്നോ
എല്ലാർക്കും വന്നു ഒരാക്ക് ഒന്ന് മാറിയപ്പ അടുത്താക്ക് വന്നു.
അടുത്താക്ക്‌ വന്നു ആഹ്
അങ്ങനെ ഒന്ന് രണ്ടാഴ്ച അയിന്റെ പൊർകെ തന്നെയ്
ആഹ്
അപ്പൊന്നും അങ്ങനെ മീനൊന്നും ഇണ്ടാക്കീട്ടില്ല വെറും പച്ചക്ക
ആഹ്
അപ്പൊ ഒന്നും വേണ്ടതാനും കഞ്ഞിയെന്നെ ഇണ്ടാക്കിട്ടന്ന കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇപ്പഴ ഒന്ന് റെഡി ആയി വന്നത്.
ആഹ് ഇങ്ങള് ഒറ്റക്കൊള്ളു വി വീട്ടില് ഇങ്ങനെ
എല്ല ഞ ഞാന്, എന്റെ ഉമ്മ, എന്റെ ഉപ്പ ഏഹ് അനിയത്തി, അനിയമ്മാര് എല്ലാരുണ്ട് എല്ലാരും ഉള്ള ഒന്നിച്ചിട്ടില്ല
അങ്ങനെ ആഹ് അങ്ങനെയാണ്ല്ലേ ആഹ് ഞങ്ങളും ഇവ്ടെ അങ്ങൻതന്നെയാണ്.
അതെ ആഹ് ആഹ് പിന്നാ എവിടെ പൊക്കില്ലേ
ഏനെ
പൊർത്തുന്ന് എവിടിം
പൊർത്ത് പോ പോക്ക്ണ്ടേ ഉം ഉം എട്ക്കൊക്കെ ഇങ്ങനെ
അയ് ശരി ആഹ് ആഹ് ശനി ഞായറൊന്നും പോവുലാ
അങ്ങനെയൊന്നുല്ല എപ്പ്ളൊന്നുല്ല എപ്പ്ളേലോക്കെ ഇതേമാരിക്ക്‌ ഓൽക് ഒഴിവ് കിട്ടുമ്പളൊക്കെങ്ങനെ എപ്പ്ളേ
അഹ് ആഹ് ഒറ്റക്ക് വീട് വെച്ച് നിക്കുന്നയാ വീട് ആരെങ്ങിലുണ്ടോ എല്ലാരും ഉണ്ടോ അയ്ശരി ആഹ് ആഹ് ഓഹ് അത് ശരി ആഹ് അവർക്ക് ഭക്ഷണം കഴിച്ചോ
ഭക്ഷ്ണം ആഹ് ഓർക്കൊക്കെ കൊട്ക്ക്ണ്ള്ളൂ ഓർക്ക് ഒക്കെ ഇപ്പൊ ഇങ്ങനെ കഴിക്കാന് വര്ന്ന്ക്ക്ണ് പ്പെ വേര്ലൊടത്തീക്ക്ണ് ന്നാ ആയിക്കോട്ടെ ന്നാ ശരി